ആഹ്
ഹലോ
ആഹ് കേൾക്കുന്നില്ലേ
ആഹ് ഇണ്ട്
അതെ എന്താക്കാ വീട്ടിലെ പണിയൊക്കെ കഴിഞ്ഞോ
ഓ ഇവടെ കെടക്കാ ഇയാളെ പണിയൊക്കെ കഴിഞ്ഞോ
ഓ ഞാൻ കഴിഞ്ഞില്ല കെടക്കെന്നെണ് കുട്ടീനെ ഒറക്കയിരുന്നു കുട്ടീനെ പ്പൊ ഒറക്കി ചെറ്ത് ചെറീയെ ആള് മൂത്താളെ ഏൽപ്പിച്ചില്ലേ ആ രണ്ടാമത്തെ ചെർതാ ഒന്നര വയസ്സായിട്ടുള്ളൂ അവടെ അവട്ത്തെ മക്കളോ
ഏ അവടെ മക്കളില്ലേ
ഹലോ ഇല്ലില്ല എന്റെ കല്യാണം കഴിഞ്ഞിട്ടോള്ളൂ
അതെ ലെ എത്ര ആയി ഇപ്പം കല്യാണം കഴിഞ്ഞിട്ട് അതേ ലെ ഉം മാത്രം അല്ലാ അയിന് മാത്ര ആയിട്ടില്ല ലെ
ഇല്ല്യ ഇപ്പം കഴിഞ്ഞിട്ടോള്ളൂ ഉം
ആ ഹസ്ബൻഡ് ഇപ്പം എന്താ നാട്ടിലാണോ അതോ പൊർത്ത് പോയിണോ
നാട്ടിലാണ് ഈ സെർമനാണ്
എന്താണ്
ഫിഷർമാൻ
ആ ആ
ഇയാളെ ഹസ്ബൻഡോ
ഞാ ഇവടെ ക ഒരു കമ്പനിയിലാ വർ ക്ക് ചെയ്യ്ണത് ഇവടെ നാട്ടിലന്നെ പൊർത്തല്ല ഉം അല്ല വീ അപ്പൊ ഹസ്ബൻഡ് വീട്ടില് ആരൊക്കെള്ളത് സ സപ്പറൈറ്റഡ് അല്ലല്ലോ ഒപ്പം ഒരുമിച്ച് ഒരു കൂട്ടു കുടുംബം ആയിട്ടന്ന അല്ലേ
ആ ഒരുമിച്ച്
ഏ അവടെ ആരൊക്കെ ഇണ്ട് വീട്ടില്
ഇവടെ ഉമ്മ ഉപ്പ പിന്നെ ഹസ്ബൻഡിന് ഒരേട്ടന്ണ്ട് അയിന്റെ വൈഫ് പിന്നെ ഒരനിയൻ
അതേ മൂന്ന് ആൺകുട്ടിഴളാ ലെ
ആ ഒരു പെൺകുട്ടി
ഏ ഇവടിം മൂന്ന് ആൺകുട്ടികളാണ് പക്ഷെ പെൺകുട്ടികളൊന്നില്ല
ആ
നാത്തൂന് കല്യാണം കഴിഞ്ഞതാണോ
ആ കഴിഞ്ഞതാ
ആഹ്
ഇയാളെ എല്ലാരും കൂട്ടു കൂടുംബ ആണോ
ആ കൂട്ടു കുടുംബത്തിലന്നെ അത് സപ്പറേറ്റഡല്ല കൂട്ടുകുടുംബന്നെണ് സപ്പറേറ്റഡ് ആവണന്ന്ണ്ട് എന്താണ്
എല്ലാർക്കും കുട്ടികളുണ്ടോ
മൂത്ത ആൾക്ക് കുട്ടിണ്ട് ഏ മൂത്ത അവ എളച്ചണ്ട് ആ ആൾക്ക് കുട്ടി ഞാനാണ് മൂത്താള്
ആ
അപ്പൊ രണ്ടാം ആ ആദ്യത്തെ എളച്ഛന് ഒരു കുട്ടി ഏ കുട്ടിണ്ട് ഇന്റെ നേരെ എളച്ചന് പിന്നെ
ആ
അഴിന്റെ താഴെള്ള ഒരാൾ കല്യാണം കഴിഞ്ഞിട്ടില്ല പിന്നെ അച്ഛ അമ്മ അമ്മ ഇണ്ട് അച്ഛൻ ഇല്ല
അച്ഛൻ മരിച്ചതാണോ
ആഹ് മരിച്ചതാ മരിച്ചിട്ടിപ്പൊരു രണ്ട് മൂന്ന് വർഷം മൂന്നാമത്തെ വർഷം ആരിക്കും ഇത്
ആഹ
ഉം പിന്നേ പിന്നെ എന്തങ്കിലും സെപ്പറേറ്റ് ആട്ട് നോക്കണുന്നുണ്ട് ഒരു സ്ഥലത്തിന്റെ രജിസ്ട്രേഷന ഒക്കെ കഴിഞ്ഞഞ് നിക്കുന്നുണ്ട് കഴിഞ്ഞ ആഴ്ചയ്നു രജിസ്ട്രഷൻ അപ്പൊ ഒന്ന് മാറണം എന്നുണ്ട് മാറണ വെച്ചാല് നമ്മള് നമുക്കൊരു ജീവിതം എന്താ നമ്മള് പഠിക്കണ്ടേ നമ്മളിങ്ങനെ കൂട്ടുകുടുംബമായി ജീവിക്കുമ്പോ നമുക്ക് എന്തായതാന്ന അറിയില്ല ആ പിന്നെ എന്താ വെച്ചാല് ഇപ്പൊ നിക്കുമ്പോലെ നമ്മളെ മക്കളെ കാര്യങ്ങളായാലും നമുക്ക്
ആ അയാലാണേ ആഹ എന്റെ വീട്ടിൽ എങ്ങനെയാണേ വല്യകൂട്ടോടുമ്പോ അത് കൊറെേ ആൾക്കാരുണ്ടായിരുന്നു
ഇ
ഇപ്പോ ഇല്ല ഇപ്പള നമ്മള് വറെ എടുത്തത് അപ്പ അവിടെ ഇഞ്ഞും മൂന്ന കൂട്ടര നാലൂട്ടന്തൊക്ക ഉണ്ട്
അതെ ഇപ്പോഴുണ്ട് ഇന്നത്തെ കാലത്തിലേ
ആ എങ്ങെ എല്ലാരും വേറെ വേറെ ഇട്ടാ ചോറ്ക്കലും എന്താ പറയല് ആ ഒരു അടുക്കളയില് മൂന്ന് ഗ്യാസ് മൂന്ന്ടുപ്പ്
ആ എന്താ അങ്ങനെ ഒരു താല്പര്യം ഇല്ലഞ്ഞിട്ടാാണ് ന്റെ
അതില്ല മൂത്ത ആൾക്ക് സ്ഥലം എടുത്തിന് പക്ഷെ അയാൾ പോണില്ല
ആണോ ഒട്ടി നിക്കാ
ആഹ
അല്ല അപ്പൊ എങ്ങനെയ ഫുഡ് വെക്കാ
ആ അടുപ്പ് ഇങ്ങനെ രണ്ടടുപ്പുണ്ടാവുംല്ലേ ഒരു ആ മ രണ്ടും ഇറങ്ങി പുക ഇല്ലാത്ത അടുപ്പന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ രണ്ടാണ്ണം ഉണ്ടാവൂലെ ഞമ്മളുണ്ടാവും ഞങ്ങളവിടെ ഒര അടുപ്പ് രണ്ടാ ആൾക്ക് ഒരടുപ്പ് രണ്ടാൾക്ക് അയ്മ്മെ നാളല്ലേ ഗ്യാസ് നാലടുപ്പ അങ്ങനൊക്കെയണ
അല്ല അപ്പൊ നിങ്ങളെ എങ്ങനെ ഇപ്പ സെപ്പറേറ്റഡ് ആയിട്ടുള്ളൂ
ആ നമ്മളിപ്പോ ഒരു രണ്ട വർഷായി
ആ നിങ്ങളെ എവിടെറ്റിക്ക് ഒരു സ്വന്തമായിട്ട് വീടെ എടുത്താ
ആഹ അടുത്ത ഈ നമ്മള് തറട്ടിട്ടുള്ളും പിന്നെ ചെറിയൊരു ഷെഡ് വെച്ച് കെട്ടി
ആ ആദ്യമല ആയിക്കില്ലേ മാറിയത് ഇങ്ങട്ട്
ആഹാ
എന്തിനാ പിന്നെ അത്ര റിസക് എടുത്തിട്ട് ജീവിക്കണ എന്നാ വാടകക്കോ എന്തിന എങ്ങനെങ്കില എന്തെങ്കിലും ചെയ്തൂടല്ലേ
അല്ല ഇച്ച് പോവാൻ താല്പര്യ ഇല്ല എ സ്ഥലൊക്കെ ഉണ്ടല്ലോ ഇക്ക് താല്പര്യം ഇല്ല്യ
അല്ലേ അങ്ങനെ ജീവിക്കാതിരിക്കുകയാണ് നല്ലത് അതാകുമ്പോ എന്താ ഒരു സ്നേഹം ഉണ്ടാവലോ അവിടെ
അഹ് ശരിയാണ് അവിടെത്തന്നെ ഫുൾ ടൈം പെണക്കാ എപ്പോളും പെണങ്ങലല്ലേ
ഇപ്പൊ നിങ്ങളൊക്കെ എങ്ങനെ നിങ്ങളുടെ അടുത്തൊക്കെ എങ്ങനെ
ഞമ്മള് അവിടുന്ന് പിണുങ്ങിയിട്ടാണ് ഇറങ്ങിയത് വെല്ല്യ പ്രശ്നണയത് നമ്മളെ ബാത്ത്റൂമില് കേറ്റൂലാ കൊറെ അനുഭവിച്ചിലേ ബാത്ത്റൂമിലൊന്നും കേറ്റൂല്ല നമ്മള് അടുത്തുള്ള വീട്ടിലാ പോവല് നമ്മള് പോവാനായാല് ബാത്ത്റൂമ് ലോക്കിടും
അതെന്താ അതാരാ ലോക്കിടുന്നതാരാ
അത് നമ്മടപ്പന്റെ ഏട്ടന്റെ മരുമകള്
ഏട്ടന്റെ മരുമകളൊക്കെയുണ്ടോ മരുമകളൊക്കെയുള്ള വീടാണോ
ആ ഏട്ടൻ മരിച്ചുപൊയി ഏട്ടന്റെ മൂന്ന് ആൺകുട്ടികളാ ഇപ്പ അവിടെയൊള്ളേ
ആ അല്ലക്കും ആ അപ്പൊ ഇങ്ങള് ഏട്ടന്റെ അനിയന് അവിടെ താമസിക്കണെ
ആ ഞമ്മള് ഉപ്പാന്റെ ഏട്ടനും നമ്മള് പോയിട്ട് അവിടെ വീടെടുത്ത് ആ വീടെടുത്തത് അങ്ങനെ പതിനൊന്ന് സെന്റ് സ്ഥലമാണ് അപ്പോ എന്തു പറയുന്നു നിങ്ങള് അപ്പൊ അവിടത്തെ വല്ല്യമ്മ പറഞ്ഞു നിങ്ങള് രണ്ടാള് നിന്നാ മതി അപ്പോ വയസ്സായആൾക്കാരല്ലേ അപ്പൊ അവരേതല്ലേ നമ്മള് കേക്കല് അപ്പ അതുപോലെ നിന്ന് പിന്നെ ടൈമായപ്പോ അവര് മരിച്ച് വല്യമ്മ മരിച്ച് പിന്നെ വല്യപ്പാന്റെ ഏട്ടൻ മരിച്ചു പിന്നെ വൈഫ് മരിച്ച് അപ്പൊ പിന്നെ മക്കളെ കൈയ്യുമേലായി ഭരണം
ഉം അപ്പൊ ഈ മൂന്ന് മൂ മൂന്നാൺകുട്ടികളൊണ്ടെന്നു പറഞ്ഞില്ലാർന്നോ മറ്റേ ഇവിടെ ഏട്ടന്റെ മക്കൾക്കേ ഈ മൂന്നുപേരും കല്യാണം കഴിച്ചയാണോ
ആ
അപ്പ ഇവരീ മൂ ഇപ്പയീ ആ അവര് മൂന്നുപേരാണ് ഇപ്പ അവിടെ താമസിക്കണത്
ആ ഇപ്പൊ ഇവര് മൂന്നുപേരാ അവിടെ താമസിക്കണേ
ഉം അപ്പൊ ഈ ഉപ്പാന്റെ ഏട്ടന് ഭാര്യയില്ലാ
ആള് മരിച്ച്
ആം പക്ഷെ ഈ വന്നുകേറിയ ഈ പെൺകുട്ടികളെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കണെന്നാല്ലേ
ആ ആ അവിടെവരിക്കാണ് അധികാരം ആൺകുട്ടികൾക്കില്ലാത്തതാണ് അവിടെ രണ്ടാളായിട്ടങ്ങനെ ഒരാള് പാവാണ്
ഉം അവര് നിങ്ങളടുത്ത് നല്ല ടച്ചാ
ആ
ഇപ്പൊ നിങ്ങളെ നിങ്ങളങ്ങോട്ട് വരാറൊന്നില്ലേ അവര്
ആ ഇപ്പൊ കൊറേ ടൈ കൊറേ കാലത്തിന് ഞമ്മള് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മിണ്ടലില്ലായ്ഞൂ പിന്നെ അവിടെ കുടുംബത്തി കല്യാണായപ്പോ എല്ലാരും ഇണങ്ങി പിന്നെ അതിലുപരി എന്റെ കല്യാണായിവന്ന് അങ്ങനെ എല്ലാവരുംകൂടി
ആ തന്റെ കല്യാണത്തിന് എല്ലാവരും കൂടിട്ടുണ്ടാവൂലേ
ആ അപ്പൊ എല്ലാവരും ശെരിയായി പിന്നെ പിന്നെ എല്ലാരും അങ്ങട്ശെരിയായി പിന്നെ ഇങ്ങനെപറഞ്ഞു മരിച്ചു പോണതടിയല്ലേ ഇങ്ങനെ വാശിവെച്ച് നടന്നിട്ട് കാര്യമില്ലലോ ഒന്നുല്ലാത്ത ആൾക്കാരുവരെ പെട്ടെന്നു മരിക്കണ് അപ്പൊപിന്നെ പിന്നെ പിണങ്ങിനിന്നിട്ട് കാര്യമില്ലാന്ന് മനസ്സിലായി
ഇപ്പൊ ആ മൂന്നു മരുക്കളും ഇപ്പഭയങ്കര പ്രശ്നത്തിലായിരിക്കൂല്ലേ
ആ അവിടെ ഫുൾടൈം അടിയല്ലേ
ആതെ അങ്ങട് ഇങ്ങട് സംസാരിക്കുവോ പറയുവോ ദേഷ്യംപ്പെട്ടിട്ട്.
ആഹ പ ഫുൾൈ മടിയന്നാവല്.
എന്തെങ്കിലുമൊക്കെ വേണ്ടാത്തതൊക്കെ പറയുവോ?
പറയും.
നിങ്ങളൊക്കെ അത് കേട്ടിരിക്കാവല്ലേ മക്കളൊക്കെ.
നമ്മള് നമ്മളമ്മക്ക അവിടെണ്ടാവുമ്പോള്. ഇങ്ങനെ പൊണങ്ങുമ്പോൾ മക്കൾ നമ്മള് ഇങ്ങനെ മക്കൾ ഇങ്ങനെ കരയും.
പിന്നെ നമ്മള് വേറെ ഇപ്പോള എന്നാലും നമ്മുക്ക് സമാധാനമായത്.
ആഹ്. അടെ എന്തിനാ പിന്നെ അങ്ങനെ ജീവിക്കുന്നത് എന്താെന്ന് മനസ്സിലാവണ് ഇല്ല. കാരണം അങ്ങനെ ജീവിച്ചു. കാര്യല്ല ആ ഒരു ലൈഫും നമ്മള് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഇങ്ങോ
ആരെങ്കിലും എല്ലാം ഒന്നും ഒതുങ്ങണ്ടേ ഒതുങ്ങിയാ ശരിയാവും.
അല്ലെങ്കിലിൽ ഒരാള് അവിടെ മാത്രം താമസ ബാക്കി ഉള്ളവര് വാടകക്ക് പോവ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ മതിയല്ലോ? ഇങ്ങനെ തല്ലി പിടിക്കിനേക്കാളും നല്ലത് വേറിട്ട് നിക്കുന്നല്ലേ.
പിന്നെ അതിലുപരി മൂന്ന് പെങ്ങന്മാരു ഉണ്ട്.
അവര് താമസിക്ക്നാണ്.
ഇല്ല അവര് വരൂല പക്ഷെ. എന്ത് പറയും ഇങ്ങനെ അവകാശ പ്രശ്നം വന്നാൽ വലിയ പ്രശ്നാവും.
അല്ല ഈ മൂന്ന് പെങ്ങാമാര് പറഞ്ഞിട്ടുണ്ടെങ്കില്.
ഉപ്പാന്റെ അനിയ ഉപ്പാന്റെ അന ഉപ്പാന്റെ പെങ്ങമാരാണോ?
അല്ലാ ഉപ്പാന്റെ ഏട്ടന്റെ മക്കള്.
ഉപ്പാന്റെ ഏട്ടന്റെ ഓഹരി നിങ്ങക്കും ഒരു ഓഹരില്ലേ?
ആഹ് അതിലുണ്ട് ഞമ്മക്കുണ്ട്.
എന്നയാലും ആയാലും വല്ലാത്തൊരവസ്ഥ കൂട്ടുകുടുംബമായുള്ള പ്രശ്നാണ് പണ്ട് ഇപ്പം കൂട്ട് കുടുമ്പം അങ്ങനെയല്ല അവരൊക്ക നല്ലൊരു ഒരുമണ്ടാവും.
ആഹ് പണ്ടത്തെ പോലെയല്ലേ ഇപ്പള്.
ഇന്നല്ലാച്ചാ എല്ലാവരും പെൺകുട്ടികളൊക്കെ വിദ്യാഭ്യാസ കുട്ടികളാണ്.
ആഹ്
എല്ലാംവരും അങ്ങോട്ടും ഇങ്ങോട്ടും അതായത്. നല്ല വിദ്യാഭ്യാസം ആവുമ്പോഴാണല്ലോ അങ് പഠിക്കേണ്ടാവുമ്പോഴാണല്ലോ കുട്ടി
ആഹ്
ഓൺലൈൻ ഉം ഞാന് വിളിക്കാട്ടോ?
ആയിക്കോട്ടെ.